ആഹാ ന്താ വർത്താനം ഹലോ
ങാ
കേക്കണില്ലേ?
അല്ലെ
ഉം.
ക്കില്ല
എന്താർത്താനം ആഹ് ആഹ കേക്കിണ്ട്.
ഉം. മഴയെക്കൊണ്ടോ?
ഉം മയാ ആ അങ്ങനൊന്നുല്ല. ഇപ്പ വൈയ്യുന്നേരം ചെറുങ്ങന ഒന്നു ഒന്ന പെയ്തണത് കയിഞ്ഞ് ഉപ്പച്ചി വിളിച്ചിന്
ഇവിടെ ഇന്നനല്ലേ മഴേനി
പെരുമയയാണ അവി എന്നത് ചെ വെള്ള ആ ആ ആന്നാ ഇങ്ങട്ടില്ല ഹ
ആഹ
പിന്നെ ഉം മയ പെയ്തു പെരുമ്മയ എനെന്നുല്ല ഇല്ല എന്നാ ഇരുട്ടുവല്ല നല്ല വെളിച്ചത്തില്
ഏ അങ്ങന നല്ല ഇരുട്ടേനി
ആഹ
ആ സമര എൻ പോണു വിളിച്ചേനീത് ഒന്നും കേക്കണൂല്ല
ഏ ഹ ഉം രാജേന്ദ്രൻ ഡോക്ടറെ കാണിച്ച് രാവിലെ വന്നു ഉം
നിട്ടെന്തെ പർഞ്ഞ്
പത്തീസത്തിന് ഗുളികൊടുത്തു പിന്നെ പരണോലോ എന്തെന്നാ എന്തിൻ്റെ അലർജിയ ന്ന് ജെന്നെ കണ്ടുപിടിച്ചോ പർ ങ്ങോലോ
അങ്ങനെ അറഞ്ഞോ
തേക്ക് അങ്ങനെ അർണോലോ ആ ഞമ്മള് നോക്കണെയ് അന്നെ ഓളോട് ന്നാളും പറഞ്ഞത് ഞാന് ഒരു ആദ്യ ഒരു ദിവസം ഒരു ഭാത്ത്ക്കറങ്ങിയോക്ക് ഒരു ദിവസം വേറൊരു ഭാഗത്ത്ക്കറക്കിയോക്ക് പർണൊട്ത്തേനി ഓള് മൈൻ്റെച്ചിട്ടില്ല ആ നമ്മളെന്നെ നോക്കണെയ് എന്ത്മ്മന്നാണ് ന്ന്ള്ളതെയ്
തേക്കിന്റെ പൂ വിരിഞ്ഞാലുണ്ടാവും
ആ ണ്ടാവും ണ്ടോ
ഉം ഉം മോണാ ഭാത്ത്ണ്ട് കെണർൻ്റാ ഭാത്ത് അ എന്താണ് ഉം ഉം നടക്കാറങ്ങുമ്പോ തന്നെ ഒരു ആട്ടാണ്
ഉം
ന്താ കൂട്ടാനൊക്കെ ഉം
ചക്കക്കുരു കറി പിന്നെ മറ്റേ എലല്ലേ ഷുഗറിന്റെ എല
ഉം ഷുഗറിന്റെ എലേ അത് ഏതേലാ
ആ ചൈമാൻസ ആ ഷുഗറ അ പ്രഷറാ അങ്ങനെ എന്തിന്റെയോ എല ആഹ അത് ഉപ്പേരി വെച്ചക്കണ് പിണക്കൽ മീ മുള്ളൻ കിട്ടീനീ അത് പൊരിച്ചും ചെയ്തുക്കണ്
ഉം
പച്ചമീനല്ല അട കിട്ടും
ഉം മീൻകാരൻ വന്നിട്ടില്ല ഞാൻ പിന്നെ ഞാൻ മുജിബാക്കക്കെ വിളിച്ച് ഇങ്ങാണ്ട് മീൻ കൊണ്ടിരാൻ പറഞ്ഞു ഇതില് വന്നിട്ടില്ല മീങ്കാരം
ഇതില് മീൻകാരനക്കെ വനകണ്
ഏഹ്
ആ് അവിടെ ഓല കൂടിച്ച അതില വന്ന മറ്റോരൊന്നും വന്നിടില്ലാ
ഉം
നിങ്ങളെ കൂട്ടേ തുഷായ അയിന്റെ അസുഖൊക്കെ മാറിയോ
ഓ കൊണ്ട് ഇപ്പോളും ഇങ്ങനെ പറയും ആഹ
എറാട ചേരി കേട്ടോ
രണ്ടട്ടം ചെയ്തു
ആൻജിയോഗ്രാം
ആൻജിയോഗ്രാം ഒരട്ടം ചെയ്ത് പിന്നെ എത്ര ബ്ലോക്ക് ഉണ്ട നോക്കിയണ്ട് അൻജിബ്ലാസ്റ്റി ചെയ്ത് ആൻജിയോ ഗ്രാം ചെയ്യണ്ടേ ആൻജിബ്ലാസ്റ്റി ചെയ്യ ആ എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ അറിയണെ ആൻജിയോഗ്രാം ചെയ്യണം അപ്പളാണ് അറിയാം എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ
മന്നന്റെ അമ്മമായിമാന്റെ കഴിഞ്ഞപ്പോം
രണ്ടാമത്തോ?
ഉം
ഇന്നാള് ഒന്ന് കഴിഞ്ഞില്ലേ എന്നിട്ട എന്ത് ശരിയായിട്ടില്ല ഒരു പ്രൈവറ്റ്ന്നാ ചെയ്ത്,
പ്രൈവറ്റ് തന്നെ തോന്നുന്നുണ്ട്
ആഹ പ്രൈവറ്റ് തന്നെ ആ ആദ്യത്തെ പ്രൈവറ്റ്, റ്റ്ലെ ആ ഓല ഇര് സെന്റ് ചെയ സെന്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഈ പ്രൈവറ്റ് ആരൊക്കെ ഇട
ആഹ് എന്നിട്ട് പിന്നെ വേദനളകിൻ കൂടെ കിക്ക വന്നിറങ്ങാണ്ട് രണ്ട് രണ്ടാമട്ടം കൊണ്ടുപോയി
ഉ ഈ പ്രൈവറ്റാരൊക്കെ പണി ഇതെന്നെയാണ് ലോക്കല് സെന്റ് ഇടും എന്നിട്ട് പിന്നെറ്റയും ഇമ്മാക്ക് സംഭവിച്ചേ മിനീക്ക് മീനീന്റെത് ആയോ
അവും കെട്ടില്ലേ
ആ മിംസ് വണ്ടൂരുന്ന്
ആഹ് വണ്ടന
ഉ അപ്പ തന്നെ ഒരു ഓലക്ക് പൈസ ഇടണ കാര്യൽ ഒരുക്കള്ളൂ ആഹ് മുത്തച്ചില്ലേ
കുച്ച സദ്യൊക്ക വയറ്റ മള്ളയിലുണ്ടാണ് ജയ് തുടങ്ങിരിക്കണം രണ്ടാമത്തെ
ആ ആ
അപ്പൊ അറില്ല ഓള കുനിയ കൊണ്ട് പണ്ട് പുട്ടാണിക്ക അടങ്ങിക്കത കുട്ടിയ മുട്ടനത കടക്കട ആയ സുഖായി ഉണ്ട് ന്നാലും അമ്മ അങ്ങനെ കടക്കുമ്പോം ഉണ്ട് അമോശം ക്കാക്ക കൂടികൊടുക്കും
ആ
എന്നാല എല്ലാം മണ്ടേ കുട്ടി ചെയ്യ അങ്ങനെ ആസ്പത്രിയിലായപോ പോയി അവിടെ ഇനി വന്ന്ക്ക്ണ് പറഞ്ഞ് എന്നോട്ട്ക്കാണെക്കും പോളൂ ഓളടെ ഇനി
ഉ
വന്ന്ക്കണ വരാത്തെന്നെ കുട്ടീെനെ വാണെ വൈകോള്ളൂ ആൾ പോക്കാൻ വെയിക്കൂല ഛർദിയാണ് പറഞ്ഞു ഓക്കുലെ ഒന്ന്
ഉം ഉ
ഉം അങ്ങനെ
ആകെ എടങ്ങാറായിക്കണ് ഒന്തിന് പണിയെടുത്തിട്ടോ
ആഹ എല്ലാം കജ്ണ്ട് രാവിലെ ഒർക്ക് പോകുമ്പോ നീ ചോറും കൂട്ട മാനും കൂട്ടി നൊലെളിച്ചും ഇമ്മനോല്ലോ മക കഞ്ഞി മുക്കു മുക്ക് കൊടുക്കണം നേര നേരത്തെ വരുന്നേ ഷുഗർ മറ്റെ കുറഞ്ഞേക്കലപ്പ നല്ലോടത്തൊക്കണ്ടിരിക്കാരും ആഹ
ആ ഹലോ ട്ടി ഇപ്പന്നല്ലാ പണിടുത്തപ്പ ആവശ്യം വന്നപ്പോ ഇപ്പല്ല അല്ല ഇപ്പര്യല്ല പഴയിക്ക ആവശ്യം വന്നപ്പം ഇപ്പം ഇല്ല
ആഹ എന്തയാവോ ഓള് അങ്ങനെ പറഞ്ഞേ
ആഹ ആഹ ശരി
ഉം
പിന്നെന്താ
ആശുപത്രിയിൽ ഓളെ ഇമ്മാന്റെപ്പം ഓളെ ഇമാൻ്റെരെട്ടതി ഇണ്ടെന്യ അപ്പൊ വല്യറിവില ഒക്കെ ആശുപത്രില്ലലേനോ ഇപ്പും കുഞ്ഞുട്ടി ഏട്ടൻ പിന്നെ പണിക്കോകുമ്പോ പുറത്തിന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെന്നു പിന്നെ ഓളാടെ കൊണ്ടാക്കി ഒരെട്ടത്തി ഉണ്ടോലെ ഉമ്മാക്ക് ആ എ എട്ടത്തിക്കുന്നിന്നാ മതി കൊറച്ചിസം അയിനാരുല്ല അത് നിക്കൂലോലോ ആശുപത്രിയിൽ നിന്നെടത്തിട്ട് പേരല് നികുലാന്ന്
ആഹ് പെരെലികണ്ട മ മ മക്കളും മരിക്കളൊക്കെ ഇല്ല പിന്നെപ്പത്ത ഉം ആസ്പത്രില് നിന്നൊടുത്തില്ലേ
അത് പിന്നെ ആസ്പത്രിയില നി ണൊടുത്തെ പറഞ്ഞെ അവര് സത്യതേമാരി കഴിഞ്ഞ ഇത് ആറ്റിഗ്രാം കഴിഞ്ഞ് കെടക്കണോല് ഒ ഫമിലി പുഴുങ്ങനെ രണ്ട് പിള്ളേർ മരിച്ച് ആ അതെന്നെ ആതത്താക്ക് ആണോ രണ്ട് അനെക്കാരം
പരുപേര് ഉണ്ടാവും
വരപ്പങ്ങനെ എന്ത ഉ ആയിലുണ്ടാവൂല അതൊക്കെ
ആറ്റാക്കിന് പാരമ്പര്യം വരും അറ്റാക്ക് ഷുഗർ പ്രഷറ് ഒക്കെ പാരമ്പര്യം വരും
ഗുളി കുടിച്ചിനേ
ഞാനോ ഉം ഗുളിക കുടിച്ചിക്കണ്
ടും ഇത് കുടിച്ചിട്ട് ക്ഷീണണ്ടോ
ഗുളിക കുടിച്ചിട്ട് ഒന്ന് ഒറങ്ങണം ഒറക്കം വരും കടക്കാ തന്നെ തോന്നും
പറഞ്ഞോൂടെ. നിങ്ങൾക്ക് ഡോക്ടറോട്
ഒരു സുഖം കിട്ടണല്ല ഒരു സുഖല്ല ഒരു എന്താ പറയാ ഒരുസാറില്ല
അതന്നെ അങ്ങനെ കുടിച്ചുമ്പ അങ്ങനെ ഇപ്പണ്ടന്ന് പറഞ്ഞൂടെ ഇനോന്ന്
ആഹ് പറഞ്ഞിട്ടില്ല നീ പഞ്ചിസ്ത്തിനല്ലേത് തന്നിട്ടുള്ളു പതിനഞ്ചീസത്ത്നല്ലെ തന്നത്
തെറ്റാണെങ്കിലോ
ആഹ്
പതിനഞ്ച് ദിവസത്തില് പ്പം പതിനഞ്ച് ദിവസം കുടിച്ചുണ്ടോ
പതിനഞ്ച് ദിവസംപ്പായോ മൂന്നു ദിവസ ല്ലെ ആയിട്ടുള്ളൂ
അതന്നെ ആയാമതി പതിനഞ്ച് ദിവസം കണക്കന് ഉം കുടിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടോളണ്ടി എന്താ അമ്മായിൻ്റെർത്താനം ശരിയായോ
ഉം സോനുണ്ടവിടെ
ഏ
സോനുണ്ടടേ ഓൻ രാവിലെ വന്നതാ ഉം വിരുന്നാ ഉം ഞാൻ സുമിനോട് പോയ്ച്ച് എത്രീസ്ത്ത്നാണ് സുമി പറഞ്ഞ് പോക ഇറങ്ങിയപ്പ ഞാൻ ചോദിച്ചു എ എത്ര എന്നാ വരുവായ്ച്ചു ആഹ് എന്നെങ്കിലുക്കെ വരാറ്ഞ്ഞ് പോയിക്ക്ണ്
ഏ അങ്ങനെ പറ പോന്നിക്കണ്
ഉം പജോ ജോമിൽ പോയി സാധനൊക്കെ വാങ്ങി വന്നക്കണ
എന്താ ജാം ജൂണാ ങ്ങാള്ള സാധനം
ആഹ് ആ ഓൽക്ക് എന്തേലൊക്കെ ഉണ്ടാവും അമായി പറഞ്ഞച്ചേനി
ഉം ഫളിടും
കോട്ടാവിടും എന്താണാവോ കഥച്ചറിയിലച്ചറിയില പോൻ വിളിച്ചത് തുടങ്ങി കൊട്ടാവിടും വടെ വന്ന് കടന്നാ കട വഴി ചാപ്പ കിടക്കും വേണം
കൊടുക്കാ ള്ളെ കൊടുത്തൊ
എവിടേ ക്കതിന്നു നാളെ രാവിലെ വരാൻ പറഞ്ഞു ക്കണ് ഒന്നും കൊടുത്തിട്ടില്ല നാളെ രാവിലൊക്ക ഞ്ഞ് ഒര് കോട്ടും ഒരു കോട്ട് ഒരു ബ്ലൗസ് നാളെ രാവിലെ കൊടുക്കണം പൊന്നു നിം കൊണ്ട് കോളേജിൽ പോണം നളെ
ആഹ് നാളെ ആദ്യ ദിവസല്ലേ
ഉം ഉം
അല്ല ഫാറൂഖാണോ
ഉം എന്ത് വട്ടി പാത്രോ
ആഹ്
ഉച്ചക്ക് ഉമ്മക്കിന് പോരും ഞങ്ങൾ എചപ്പം തന്നെ പോരൂലോണു പിന്നെ വൈന്നേരല്ലേ ഉ അധീകാരം കൊണ്ടുപോക ഒമ്പതരക്ക് ക്ലാസൊടങ്ങൂലേ ഉം വർക്കവിടെ എത്തണം ഉം ഒമ്പതരക്ക് അവിടെ എത്തണം നാളെ എവിടെപ്പണി?
കാരാട്
ഹലോ ആഹ
അവിടുത്ത ആഹ കാരാടാണ് അവിടുത്തെ കഴിഞ്ഞിട്ടില്ല
ഉം പിന്നെന്താ കുമ്പളങ്ങ അടിച്ച്
ഉമ്മല്ല വടെ മ്മ കുഞ്ഞമാൻ്റോട്ക്ക് പൊയ്ക്ക്ണ്
എന്തെ? ഉം എന്തെ വെറുതെ പോയതാ ഏ അഞ്ചെണ്ണം
നിഞുണ്ടായി്മ
ആ നാലെണ്ണോ രണ്ട്
ആ